ഹലോ
ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആ ഒണ്ട് ഒണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ആ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു മഴയുണ്ടോ?
മഴയൊക്കെ ത്യോ തോർന്ന് നിക്കുവാണ് ഇപ്പം രാവിലെയൊക്കെ നല്ല മഴയായ്ര് ആയ്രുന്നു അവിടെയോ
ആ ഇവിടെ തൊഴുന്ന് നിക്കയാണ് തുണിയൊക്കെ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം പേറക്കി വീണ്ടും എടുത്ത് അകത്തിട്ടു. മഴ പെയ്യുവായിരുന്നു. പിന്നെ ആ റെഡിയായി റെഡിയായി അത് ചെയിതു ചോറ് വെച്ചു എ മീനും പറ്റ് പറ്റിച്ചു പിന്നെ അവിയൽ വെച്ചു തോ ഇതുണ്ട് എന്താ ആ തൈരുണ്ട്
എന്ത് മീൻ കിട്ടി
മത്തി മത്തി പറ്റിച്ചു മ്മ്
മത്തീടകത്താ മോട്ടയെടുത്തോ
ആ എടുത്തു എടുത്തു അത് വറത്തു.
ഓക്കെ ഓക്കെ
ഇപ്പം വരുന്ന മത്തിക്ക് അതെ അതെ കാശ് കൊടുത്താ വാങ്ങണേ ഇവിടെ കൊണ്ടുവരും ഒരാള് ആളിനോട് മേടിക്കും
വിലയില്ലേ ഇപ്പം മത്തിക്കൊക്കെ
ആന്ന് ആന്ന് മത്തിക്ക് വിലുണ്ട്. ഇവിടെ പിന്നെ മത്തിക്ക് ഇപ്പ എല്ലാത്തിനാതും പരിഞ്ഞിലൊണ്ടല്ലോ
ആ എല്ലാത്തിലും ഉണ്ട് വല്ല്യ മേ മത്തിയാണോ?
ചെറിയ മത്തിയാണ്
ചെറിയതാ അല്ലെ ആ ആ ആ ആ
ഒരുപാട് വലപ്പല്ല അതുകൊണ്ട് കറി വെക്കാൻ കൊള്ളൂല അതുകൊണ്ട് അമ്മ പറ്റിച്ചു അത്.
ആ ആ ഇവിടെ ഒരു അത്യാവശ്യം വല്ല്യ മത്തിയൊകെയൊണ്ട് ഞാൻ ഇന്ന് കറി വെച്ചില്ല ഞാൻ ചിക്കൻ കറിയാ വെച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന അത്യാ ആവശ്യ ഇച്ചിരി വല്ല്യ മത്തിയാ
ആ ആ അപ്പ ഇന്ന് പിന്നെ എന്താ ഇന്ന് ഫുഡിന് ഉണ്ടാക്കിയത്
ഇവിടെ ഞാൻ രാവിലെ ഇചിരി ചിക്കൻ കറി ആക്കീട്ടുണ്ടായിരുന്നു അപ്പം
ആ ആ ആ രാവിലെ ചപ്പാത്തീടെ കൂടെ ചിക്കൻ കറി വെച്ച് വെച്ചു അല്ലേ?
അല്ല ഞാൻ അപ്പം ഒണ്ടാക്കിയായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഇച്ചിരി ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്ന്.
ആ ആ വേറെ ഒന്നും വെച്ചില്ലേ ചിക്കൻ കറി മാത്രേയുള്ളൂ ഇന്ന്
ചിക്കൻ കറി മാത്രേ ഒള്ളൂ എനിക്ക് ഒരു മോനൂം മോളും ഒണ്ട് അപ് അപ്പം മോൻ എൻ്റെ കൂടിപ്പില്ല അയാൾ അയാൾടെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പ് അപ്പം മോൾ മാത്രേ ഒള്ളൂ മോളിപ്പ ട്യൂഷന് പോയി ഇപ്പ എനിക്ക് വിളിക്കാൻ പോകണം. എന്നിട്ട് വന്നിട്ട് അയാക്ക് അതാ ഇഷ്ടം പിന്നെ വേറെ അതിന്റെ കൂടെ എന്തെങ്കിലും വേണോന്ന് നിർബന്ധോന്നുല്ല
ഇല്ല ആ അപ്പൊ പിന്നെ ഇനിയിപ്പം വൈകിട്ടത്തേക്കിനും ഇത് തന്നെയാണോ അതോ വൈകിട്ട് വേറെ?
ആ വൈകിട്ടത്തേക്ക് ഇത് തന്നെ വൈകിട്ട് എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ണ്ട് പോകേണ്ടി വരും അപ്പം. വിചാരിച്ചു അപ്പൊ എന്തായാലും ഫുഡ് അവിടുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചു.
ആ മാരേജ് അടുത്താണോ അതോ ദൂരെ ആണോ?
കൊറച്ച് ദൂരയാ. മാരേജ് ഫംഗഷൻ ഒത്തിരി ദൂര അല്ലെങ്കിലും ഇവിടന്നൊരു അല്ല എനിക്ക് വണ്ടിയുണ്ട് വണ്ടില് പോയി- റിലേഷൻ ക്ലോസ് റിലേഷൻ അല്ല അറിയാവുന്നവരാണ്.
ആ അത് ഈ വൈകട്ടത്തെ ഈ ചടങ്ങങ്ന്ന് പറയുമ്പം മഞ്ഞൾ കല്യാണം അതാണോ?
അല്ല അല്ല അല്ല മാരേജ് ഇന്നലെ ആയിരുന്നു.
ആ ആ റിസെപ്ഷൻ വെച്ചിരിക്കയാണ് ലവ് മാരേജ യിരുന്നോ?
അല്ല അറേഞ്ച്ഡ് മാരേജ യിരുന്നു എനിക്കറിയില്ല നമുക്ക്- ഇവിടെ ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ പോകേണ്ട ഒ ഇത്ള്ളതത് കൊണ്ട് പോകും.
ആ അല്ല ഫംഗഷനൊക്കെ സാധാരണ നമ്മള് - ഇപ്പ മാരേജ് കഴിഞ്ഞ എന്റെ പിറ്റേ ദിവം ഫങ്ഷൻ വെക്ക അന്ന് വൈകിട്ട് തന്നല്ലേ അവരക്കെ കാണൻറ്-
ആ അതാണ് അതാണ് ആ അങ്ങനെ തന്നെയ അവര് അവര് ഇന്ന് തന്ന- അതുകൊണ്ട അവര് രാവിലെ മുതലാണ് ഫാൻക്‌ഷൻ വെച്ചേക്കുന്നത് അ നമുക്ക്- ഏതെങ്കിലും എനിക്ക് ട്ട് പോവനാണ് സമയം കിട്ടുക അപ്പൊഞൻ വിചാരിച്ചു-
ആ ആ ആ് അപ്പൊ അവിടെ ഫുഡ് ഉണ്ടാവല്ലോ.
ആഹ് ഉണ്ടാവും ഉണ്ടാവും.
വേറെ എന്താ എന്തോ?
കുട്ടികളൊക്കെ ഉണ്ടോ?
ആഹ് ഒരു മോളുണ്ട് ഇപ്പ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്ക എന്റെ വീട്ടിലോട്ട് വന്നിരിക്ക. അവള ഇവിടെ നിന്നാണ് പഠിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്നതാണ് കാണാനായിട്ട് ഇന്നലെ വന്ന- താ ഇന്നിപ്പോ അങ് പോകും കുറച്ച് കഴിഞ്ഞിട്ട് പോകും ആ അവള ഏഴില്.
ഇതിൽ മോള് മാത്രേ ഉള്ളോ?
ആ ഉള്ളൊള്ളു ഒരാളെ ഉള്ളൂ പിന്നെ ചേച്ചിയുടെ കുട്ടികളൊക്കെ ഉണ്ട് ഏ
വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടില് അമ്മയുണ്ട് അമ്മ മാത്രമേ ഉള്ളു വേറെ ആരും ഇല്ല. പിന്നെ ചേച്ചിടെ രണ്ട് കുട്ടികളുണ്ട് അവരിവിടെയുണ്ട്. അവരുടെ കൂട്ടത്തിലാണ് അവള് നിക്കുന്നത് അല്ല എന്റെ വീട്ടില് എൻ്റെ സ്വന്തം വീട്ടില.
ആണല്ലേ ആഹ് ആഹ് ആഹ് ആ
അവളിവിടെ നിന്ന
നാട്ടിലുണ്ടോ അതോ പൊറ
ഇവിടെ ഇവിടെയുണ്ട് നാട്ടിലുണ്ട് നാട്ടിൽ തന്നെയാണ് ജോലി ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നു. പൂജക്കൊക്കെ പോകുന്നത അപ്പൊ പിന്നെ അവിടെ മീനും കാര്യങ്ങളും ഒന്നും മേടിക്കത്തില്ല ഇവി ടെ എന്റെ വീട്ടിലെ അതൊക്കെ മേടി അവർടെ വീട്ടിൽ അതൊന്നും മേടിക്കാറില്ല അപ്പ പിന്നെ ഞാനിവിടെ വരു മ്പോഴാണ് ശകലം കഴിക്കുന്നത്
ഇങ്ങനുള്ള നോൺവെജ് ഒന്നും കഴിക്കാറില്ല ഇല്ലലെ? ഏ-
വേറെ.
വേറെന്താ പിന്നെ ഇങ്ങനെ പോ ആ പുറത്തു പോകാറുണ്ട്. ഇന്ന് ഇന്ന് ഇപ്പം മക്കൾക്ക് ട്യൂഷൻ ഉള്ളത് കൊണ്ട് ഇപ്പം സ്കൂൾ ടൈമൊക്കെ. ഒക്കെ ആയതുകൊണ്ട് പുറത്ത് പോക്ക് കുറവാ കാര്യം. ട്യൂഷന് പോകണമല്ലോ ശനിയാഴ്ചയും പോകണം ഞായറാഴ്ച ഇല്ല ട്യൂഷന് പക്ഷെ മോൾക്ക് അബാക്കസിന് പോണോന്നുള്ളത് കൊണ്ട് അങ്ങനെങ്ങും പോകാറില്ല. പിന്നെ ഇതു പോലെന്തെങ്കിലും
ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പൊ ഇന്ന് ട്യൂഷൻ ഉണ്ടോ?
ട്യൂഷനില്ല അബാക്കസുണ്ട്. മാക്സിന്റെ ഒരു ഇതുണ്ടല്ലോ അബാകസ്
ആഹ്
അതന് വി
ആ അന്നിനും പോയിരിക്കുക അബാകസ്ത്തിനും പോയിരിക
ഉം മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡലും മോൻ എൽ കെ ജിയിലും
ആഹ ആ് പുറത്തൊക്കെ പോയി സിനിമായോ അങ്ങനെയുള്ള
സിനിമയൊക്കെ കാണാറുണ്ട് ആ ഹസ്ബൻഡ് നാട്ടിലില്ല ഹസ്ബൻഡ് മറ്റേ ഒരു മൂന്ന മാസം കൂടുമ്പോഴൊക്കെയാടോ ആളു വരുന്നത് നാട്ടില് അപ്പം സിനിമ പോക ഞൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇതുവരെ പോയി കണ്ടിട്ടില്ല മക്കളുമായിട്ട് മാത്രം പോയി സിനിമയ നിക്കൊന്നും പോയിട്ടില്ല വണ്ടള്ളപ്പോ പോവും
അടുത്ത തന്നൊണോ എല്ലാം മാർക്കറ്റും കാര്യങ്ങളും ടൗൺ ഏറിയ ആണോ
ഏരിയയിൽ തന്നെ എല്ലാം ഉണ്ട്
ആ ആഹ് അതോണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും സാധനം വാങ്ങാനും
ആ....
ഉം അപ്പൊ ഈ വെറുതെ ഇരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും?
ക്കുന്ന ടൈമില് കൂടുതൽ എനിക്ക് സ്ക്രീൻ ടൈം ആണ് കൂടുതലുള്ളത് പിന്നെ ഇനിയിപ്പം എനിക്ക് ഇനി മുതൽ എനിക്ക് പഠിക്കാൻ പോകണം എനിക്ക് കോച്ചിങ്ങിന് പോകണം എന്നുണ്ട് അപ്പം അതിന് ഒന്ന് പോയി തൊടങ്ങണം പിന്നെ എന്തു പഠിക്കാനാ അഗ്രഹം ഞാൻ ബികോം കഴിഞ്ഞാളാ അപ്പം ഞാൻ വിചാരിച്ചു മറ്റേ സി എസ് കോ ഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട്
ആഹ ഹാ ഹാ അതിന് പോകാൻ ആഹ ആ് ഹാ അടുത്തൊക്കെ ഉണ്ടോ അത് കോപ്പറേറ്റീ ബാങ്ക്
ആ അത് കൊറച്ചൊരു മൂന്ന് നാല് കിലോമീറ്ററിനുള്ളിലുണ്ട്
ആ ആ അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല സ്കൂ
അറിയ അറിയാം സ്കൂട്ടർ ആ സ്കൂട്ടർ ഓടിക്കാറിയാം ആഹ് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട്
അപ്പൊ കുട്ടികളെ നോക്കാനായിട്ട് വേറെ ആള
അപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുവല്ലോ എട്ട് മണിക്ക് അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നാലരയാവുമ്പോ വീട്ടിൽ വരും അ ഇ അ അതിനുള്ളില് അല്ല ബാങ്കില് ജോലിക്കല്ല ബാങ്കില് ജോലി ക്ക് വേണ്ടി പഠിക്കാൻ പോകുന്ന കാര്യമാണ് ജോലി കിട്ടുമ്പോൾ എനക്ക്ന്ന ജോലി നാല മണി വരെ എങ്ങണ്ടാണ് ബാങ്ക് വർക്കി ടൈം ആ നാല് അഞ്ച് അഞ്ച് മണിവ വരെള്ള നമുക്കത് പഠിച്ച് പിന്നെ ടെസ്റ്റ് എഴുതി കിട്ടിയിട്ടാണല്ലോ പിന്നെ ജോലി
ആ അത് പിന്നെ എവിടെയാാ കിട്ടുന്നതൊന്നന്ന് നമുക്ക് പറയാനും പറ്റില്ലല്ലോ
നുസരിച്ചക്കാ കിട്ടുന്ന നമ്മളെവിടെ ഏതു എവിടെ ആണോ നമ്മൾ വെക്കുന്നത് അവിടെ കട്ടുകയാണെങ്കിൽ അവിടെ തന്നെ നമ്മള് ഫുൾ വർക്കെയ്യണം ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നുല്ല ജീവിതകാലം മൊത്തം അവിടെ വർക്ക് ചെയ്യണം പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ ടെസ്റ്റ് എഴുതിയിട്ട് വേറെ സ്ഥലത്ത് അടുത്തുള്ള സ്ഥലത്ത് കയറ് അവിടെ കിട്ടുവാണെങ്കിൽ അടുത്ത
ആഹ് ഹ ആ പിന്നെ വേറെ എവിടെേലും ഒക്കെ ഇങ്ങനെ കറ ഇ ഇത് ചെയ്യ കറങ്ങാനും ഒക്കെ അടുത്തൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ
ആ ഇവിടെ ഞാങ്ങ ബീച്ചാണ് നമ്മുടെ ബീച്ച് ഏരിയാണ് നമ്മുടെ അപ്പൊ കൂടുതലും ബീച്ചിൽ പോകൻ ആ കുട്ടികക്കെ ഇഷ്ടം കടല് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടം അപ്പം അങ്ങനെയൊക്കെ പോകാറുണ്ട് അത് ഇടയ്ക്കിടക്ക് പോകാറുണ്ട് ബീച്ച് എന്റെ വീട് ബീച്ചിനടുത്താ എന്റെ സ്വന്തം വീട് അപ്പം തോ എടുത്താണ് അപ്പോൾ അവിടെ പോയി കളിക്കാറൊക്കെണ്ട് അവർക്ക് ഇഷ്ടാ കടലി കളിക്കാൻ
ആഹ
അച്ചിലൊെ പോാനൻ ഇഷ്ട അങ്ങെ പോാറുണ്ട്വിടെ പോാറണ്ടോ സിനിമക്കൊക്കെ
ഇവിടെ ഞാൻെ എന്നെ കല്യാണം കഴിച്ചെടുത്തൊക്കെ അടുത്തന്നെയാണ് അങ്ങോട്ടേറങ്ങിയാ മതി പക്ഷേ എന്റെ വീട് ലബീച്ച് ഉള്ളേരിയ ആയതോണ്ട് ഇവിടുന്ന് ബസ്സ്‌ കേറീട്ട് വേണം പോവാനെല്ലാം എവിടേലും പോണ ബീച്ചിലൊക്കെ പൊണെങ്കില് ഇവിടെന്ന് കൊറച് ദൂര കൂടുതലാണ് അടുത്ത് ബീച്ചില്ല ഞങ്ങക്ക് കൊറച്ച് ദൂരയാ ദൂരെണ്ട്‌ പറഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കണം
ഓകെ വണ്ടി ഓടിക്കാറില്ലാ
എ ഇല്ല ഇല്ല ഞാന് സ്കൂട്ടി ഓടിക്കുവാർന്നെ ഇപ്പൊ ഓടിക്കുന്നില്ല ജോലിയിലൊക്കെ ആയത് കൊണ്ട് പി പിന്നെ ഞാൻ ഓടിക്കാതെ ഓടിക്കാതിരുന്നിപ്പം ഓടിക്കാൻ ഭയങ്കര ബു ദ്ദി മുട്ടാണ് പിന്നെ വീട്ടില് ഓടിക്കുന്ന കുട്ടികളുണ്ട് ഹലോ
ജോലിക്ക് പോകാറുണ്ടോ ഇപ്പഴും
ഇപ്പ പോകുന്നില്ല റിസൈൻ വെച്ചോ
വെച്ച് ഒകെ ഒകെ ആ
ഇപ്പം വീട്ടിലാണ് എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടോകാൻ പറ്റുന്നില്ല
ഒക്കെ ഒകെ ഇപ്പം ഇപ്പയെന്താ ഫ്രീയായിട്ട് ഇരിക്കുന്ന ടൈമില് എന്തെങ്കിലും വേറെന്തെങ്കിലും
ചോദിച്ചാല് എന്തെലൊക്കെ കി ചെയ്യാന് ആഗ്രഹഉണ്ട് ഒരു മിഷൻ മേടിച്ചായിരുന്നു
അറിയോ തയ്യൽ അറിയോ
ഇല്ല അറിയില്ല ഇങ്ങനെ യൂറ്റ്ബില് നോക്കി വെട്ടിപ്പടിക്കാ ന്ന് ള്ള ഒരി തിൽ മേടിച്ചതാ അ ഓർഡർ ചെയ്ത് മേടിച്ചതാ പക്ഷെ അ പറ്റൊന്ന എനിക്ക് തോന്നിണില്ല അത് കാൻസൽ ചെയ്ത് തിരിച്ചു വിടുവാ ഞാനിപ്പത് നമ്മുടെ ശദാരണ മിഷ്യനാവുഭം നമ്മക്ക് അത് വച്ചു ന നമുക്ക് പറ്റും അപ്പൊ ഇതായത് കൊണ്ട് നമുക്ക് പ..
എന്റെ മനസ്സിലങ്ങനെ ഒരയ്ടിയ ഉണ്ടായിരുന്നു ത എനിക്കിങ്ങനെ ഇങ്ങനെ ക്രിയേറ്റേവയിട്ട് ന്തെങ്കിലും ഫാഷൻ ഒക്കെ ചെയ്യണന്നൊക്കെ ഐഡികൾ ഒക്കെ യുണ്ട് പക്ഷേ അത് ഞാന് നിക്ക് തൈ തൈച്ചാ തൈക്കാനൊന്നും അറിയില്ല പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പഠിച്ചാലോന്ന് ക്ക വിചാരിച്ചിട്ടുണ്ട്
ആ ആ ഹ എനി ഇക്കൂ അങ്ങനെക്കൊ നോക്കാനും എടുക്കാനും ഒക്കെ താൽപ്പര്യം ഉണ്ട്
ഉം ഉം ഉം പിന്നെ ക്ര എവിടെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ
ആ ഉണ്ട് ഉണ്ട് ചെടികളൊക്കെ ഉണ്ട് എനിക്ക് എന്റെ വീട്ടിലുണ്ട് ഇവിടെ എ ഇവിടെയുണ്ട് ചെടികളൊക്കെ അമ്മ ഇവിടെ നോക്കത്തൊന്നുല്ലാ ട്ടോ ആ
ഞാനിപ്പങ്ങള് ഇവിടെ വീട് വെച്ചിട്ടൊരു നാലഞ്ചു മസായ ഒള്ളു അപ്പം എനിക് ഞാനിങ്ങനെ കൊറേ ചെടി കളക്ഷൻ ക്കെ ഞാനിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കടേന്നൊന്നും വാ കടെന്നു കൊറേക്കെ വാങ്ങിയിട്ടുണ്ട്. അല്ലാണ്ടെല്ലാം ഞാൻ ങ് നമ്മടെ റിലേറ്റീവ്സിന്റെ വീട്ടീന്നൊക്കെ തന്നെ എടുത്തോണ്ട് വരുന്ന ചെടികളൊക്കെ ന ട്ട് വെച്ച് ന്താലു ഒര് തൊക്കെ പിടിച് വന്നിട്ടുണ്ട് ഇനിം കുറേ കൂടെക്കെ ചട്ടിക്കെ വാങ്ങി നെറച്ചിട്ട് അതൊക്കെ എനിക്ക് സെറ്റ് എനികിഷ്ട്ട അങ്ങനെ ഒത്തിരി ഇങ്ങനെ കൃഷി ഇങ്ങനെ ചെയ്യാ ചെയ്യാനിഷ്ട്ടാ
പിന്നെ ഈ മഴയായത് കൊണ്ട്
ആ പെട്ടെന്ന് കിളിക് ഈ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ എന്തും കിളി
ആ കിളിക്കും പക്ഷേങ്കിലേ കൊറ ചെയ്യുമ്പ ഒരു പാട് വെള്ളം കെട്ടികഴിയുമ്പം ചട്ടിക്കകതാവുമ്പള്
ആ ചീഞ്ഞ് പോവും അ ആ ആ അത് ശരിയാ
എടി കാടുകളിലൊക്കെ ഒരു സൈസ് ഇങ്ങനെ ഒര്.. തു പോലെ വളരുന്ന ഒരു ചെടിയുണ്ടല്ലോ കാട്ടിലൊക്കെ സാദാരണ ആദ്യം കാട്ടിലാണ് ഇപ്പ എല്ലാം വീടുകളിലാണ് പല കളറിലുള്ള ആ അത് ഒരുപാട് വെള്ളം കെട്ടി ചെടിക്ക് കിടക്കുമ്പോ അത് അളിഞ്ഞു പോവും
ഓ അത് ചീഞ്ഞു പോകും ആ ആ
അപ്പ അങ്ങനെയ എനിക്കൊന്ന് പറ്റി അത് പിന്നെ ഞാനത് വെള്ളം
അത് മാക്സിമം ഈ ഈ ചട്ടിക്കാത്തുണ്ടല്ലോ നമ്മള് നല്ല പോലെ ദ്വാരം ഉണ്ട ക്കിയിട്ട് ചെടി വെക്കണം അപ്പൊ വെള്ളം നിക്കത്തില്ല അതങ്ങ് ഊർന്നു പോവും ആ
ഇട്ടത് പക്ഷെ അടിയിൽ ഇലയിടണമായിരുന്നുന്ന് എല്ലാരും പറഞ്ഞു ഇലയി ട്ടതിന് ശേഷം മണ്ണ് ഇട്ടിട്ട് വേണം ആ എന്നാലേ വെള്ളം ഊറി പോത്തുള്ളെന്ന് മണ്ണ് തട്ട അതുകൊണ്ടാണ് കീഴോട്ടിറങ്ങിപ്പോകാനും ബുദ്ധിമുട്ട് വരുന്നതെന്ന
ആ ഞാനും മറ്റേ നമ്മുടെ ആ ഞാൻ നമ്മുടെ ച എന്തോന്ന് ഉണ്ടല്ലോ ഇല്ല എന്താ ചകിരി ചകിരിച്ചോറ്
ആ
അതൊക്കെ ഇട്ടിട്ടാ വെച്ചത്
ഉം എന്നാ ശെരി ഞാൻ വിളിക്കട്ടോ
ഓക്കെ ശരിയെങ്കിൽ ബൈ